ഹല ഹലോ?
ഹലോ കേക്കാൻ പറ്റുന്നുണ്ടോടാ.
ആ, ആ കേക്കാം പറ്റുന്നുണ്ട്, കേക്കാം പറ്റുന്നുണ്ട്.
ആഹ് അവിടെങ്ങനെയുണ്ട് സുഖായിട്ടൊക്കെ ഇരിക്കുന്നോ?
ആഹ് പിന്നെ ഇവിടെ നല്ല സുഖായിട്ടിരിക്കുന്നു. ഇപ്പ മഴേക്ക അല്ലേ.
ആഹ് ഇ ആഹ് ഇവിടെ ആണെങ്കി ഇന്നു വൈകുന്നേരത്ത് നല്ല മഴയൊന്നുല്ല നല്ല അന്തരീക്ഷം. സൂര്യനും നക്ഷത്രങ്ങളും ഒക്കെ ഇങ്ങനെ ആകാശത്ത് ഇങ്ങനെ നിപ്പൊണ്ട്.
ആണല്ലേ പക്ഷെ ഇവിടെ ഒന്നുല്ല ട്ടോ നക്ഷത്രോം ഇല്ല അമ്പിളിയമ്മാവനും ഇല്ല ഒന്നുല്ല. ഭയങ്കര മൂടിക്കെട്ടിയൊള്ള ഒരു അന്തരീക്ഷാണ് ഇപ്പ ഇവിടെ. ഭയങ്കര എനിക്ക് തോന്നുന്നു മഴ ഇനീം പെയ്യാനാന്ന് തോന്നുന്നു. നല്ല പോലെ മൂടി കെട്ടി തന്നെ നിൽപ്പൊണ്ട് പിന്നെന്ന് വെച്ചാ ഇന്ന് ഇന്നെനിക്ക് ഭയങ്കര സന്തോഷൊള്ളൊരു ദെവസാ. എന്ന് വെച്ചാ ഞാൻ ഇന്ന് ഒരു ആയുർവേദ ഒരു സ്ഥലത്ത് പോയിട്ട് ഈ മഴേക്കെല്ലേ ഇപ്പ ഈ കർക്കിടക ചികിത്സയുണ്ടല്ല അത് പോലെ ഈ ഉഴിച്ചില് പോലുള്ള ഒരു ചികിത്സേക്കെ എടുത്തിട്ട് വന്നിട്ടിരിക്കുവാ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടെന്ന് ആ ആണ്‌ അങ്ങനൊള്ള ചികിത്സ എടുത്തിട്ടുണ്ടോ?
ഇല്ല ഞാൻ ഇതുവരെ അങ്ങനെ എടുത്തിട്ടില്ല. പക്ഷെ എനിക്കിങ്ങനെ ആഗ്രഹം ഒണ്ട് അതൊന്ന് ചെയ്താ കൊള്ളാന്ന്. നമ്മുടെ ശരീരത്തിന്റെ വേദനകളും ആഹ് അക്ക നമുക്ക് നല്ല ശരീരത്തിന് സുഖ അല്ലേ അങ്ങനെക്കെ ചെയ്യുന്നത്.
ആന്ന്, ആന്ന് ഈ പ്രത്യേകിച്ച് ഈ കർക്കിടക മാസ ആ ഇത് കൂടുതലും എടുക്കുന്നത്. ഞാൻ പിന്നെ ഞാ വർഷത്തി ത്തിലൊരിക്കലൊക്ക പോയി അങ്ങനെ ചെയ്യാറുണ്ട്. ഞാൻ ഇന്നും അവിടെ പോയാരുന്ന്. നല്ലെയാ, നല്ലേന്ന് വെച്ചാ നമ്മുടെ ശരീരത്തിനും, മനസ്സിനും എക്കെ നല്ലൊരു ഉണർവ് കിട്ടുന്ന ചികിത്സയിത് നമ്മുടെ ശരീര ല്ല എല്ലാത്തിനും പ്രവർത്തിച്ചൊണ്ടിരിക്കുന്ന അപ്പ ആ ശരീരത്തിനൊരു എന്തുവാ ഒരു റെസ്റ്റ് കൊടുക്കുന്ന ഒരു പ്രക്രിയ പോലുള്ള ചികിത്സയ. നല്ല എന്ന് വെച്ചാ നല്ല പോല ഒറക്കം വരും. ഈ സ്ട്രെസ്സൊക്കെ ഒള്ളവർക്ക് അത് ഒത്തിരി കൊറയും. അങ്ങനക്ക ഒണ്ട്. ആഹ് കേട്ടിട്ടുണ്ടോ ഇങ്ങനെയുള്ള ചികിത്സ?
ആഹ് കേട്ടി ട്ടൊണ്ട് ഞാനിങ്ങനെ നമ്മുടെ ആഹ് ഇവിടെ അടുത്തൊരാശുത്രി ഒണ്ട് കൊറച്ച് പോണം.
ആഹ്
അവിടെ ഇത് കണക്കൊള്ള ഈ എണ്ണത്തോണിയിലക്കെ കെ ടത്തിയുള്ള ചികിത്സേ. ക്കില്ലേ. ആഹ് ഞങ്ങടെ ഒരു ഉം. ഞങ്ങടെ ഒരു കുഞ്ഞമ്മയാണെ ങ്കിലിങ്ങനെ, ഇങ്ങനെ വയ്യാതൊക്കെ ആയ സമയത്ത് അങ്ങനെള്ള ചികിത്സകളാട്ടോ കൂടുതലായും ചെയ്ത. ചെയ്തത് അന്നേരം ഇത് ഗവൺമെന്റിന്റെ ആയാണ്. അന്നേരം നമ്മള് അവിടെ ഈ ചികിത്സക്ക് വേണ്ടിയിട്ട് പ്രത്യേക പൈസൊന്നും നമ്മള് കൊടുക്കേണ്ട അതെല്ലാം നമുക്ക് ഫ്രീയാണ് പക്ഷെ നമുക്ക് അതിനുള്ള ഉപയോഗിക്കുന്ന സാധനങ്ങൾക്കെല്ലാം നമ്മൾ പൈസ കൊടുക്കണം അതൊക്കെ നമ്മള് പൈസ കൊടുത്ത് വാങ്ങിക്കണം നമ്മടെ കയ്യിന്ന്
ഇവിടെ അങ്ങനെ ഫ്രീയൊന്നുല്ല ഞാൻ പോയത് പ്രൈവറ്റിലാകട്ടോ അപ്പം നല്ല നല്ല പോോലെ തന്നെ അവർ ചെയ്തു തരും നമ്മളിപ്പോം ആദ്യം അങ്ങോട്ട് ചെല്ലുമ്പം തന്നെ നമുക്ക് കുടിക്കാനായിട്ട് ട്ട് ഒരു നാരങ്ങ വെള്ളം പോലെ ഒരു തരുന്നുണ്ട് വെള്ളം തരുന്നുണ്ട് കുടിക്കൻ അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ നമുക്ക് ഒരോ പാക്കേജ ആയിട്ടുണ്ട് അങ്ങനെ ഞാൻ ഒരു പാക്കേജ് അതിൽ എടുത്തിട്ടാണ് പോയത് അപ്പ ആദ്യം തന്നെ നമ്മുടെ തലൽ നല്ല പോലെ എണ്ണ തേച്ച് തടവും എണ്ണ തേച്ച് കുറെേ നേരം നമുക്ക് തലയില് നല്ല രീതിയിൽ മസ ാജ് ചെയ്തു തരും അപ്പൊ നമ്മുടെ ഈ ബ്ലഡ് സർക്കുലേഷനക്കെ നല്ല പോലെ വരാനായിരിക്കും അപ്പം നല്ല രീതിയിൽ മസാജ് ചെയ്തിട്ടും പിന്നെ മുഖത്ത് നല്ലപോലെ മസാജ് നമുക്ക് നമ്മുടെ ശരീരത്തെ പേശികൾക്കൊക്കെ വേദന കാണുമല്ലോ അപ്പം വേദന എനിക്ക് വേദന ഉണ്ട് അതും കൂടെ കൊണ്ട ഞാൻ പോയത് അങ്ങനെ ആഹ് അതിനും കൂടെ നല്ലപോലെ തടവി തരും അവര് തടവിട്ട് പിന്നെ ഓരോ പാക്കുകളൊക്കെ ഉണ്ട് ഓരോന്ന് ഈ ചന്ദന ത്തിന്റെ അങ്ങനെ അത എല്ലാം അവരുടെ തന്നെ ഉൽപന്നങ്ങൾ വെച്ചിട്ടുള്ളതാ അങ്ങനെയൊക്കെ വെച്ചിട്ട് നല്ല പോലെ തന്നെ അതെല്ലാം ഇത് നല്ലപോലെ തടവി തരും പിന്നെ ഇതെല്ലാം കഴിയുമ്പോൾ നല്ലപോലെ നമ്മൾ കുളിച്ച് പിന്നെ അവസാനം ആ അവസാനം നമുക്ക് ഒരു ചൂട് കട്ടൻ കാപ്പിയൊക്കെ ഇട്ടു തരും ചുക്ക് കാപ്പി ചുക്ക് കാപ്പി കുടിച്ചിട്ടുണ്ടോ
ആഹ് ചുക്ക് കാപ്പി കുടിച്ചിട്ടുണ്ട് ഇവിടെ കുട്ടികൾക്കൊക്കെ വലിയവർക്കായാലും പനിയൊക്കെ വരുമ്പം നമ്മൾ ഈ പനിത്തോമരയിലയും കരിപ്പൊട്ടി അങ്ങനെയുള്ള ഇഞ്ചി എല്ലാം ഇട്ട് കുരുമുളക് എല്ലാം ഇട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്ന കപ്പിയ അല്ല ആ അത് മിക്കവാറുംുള്ള ദിവം കൂടുതലും പനികളൊക്കെ വരുമ്പോ കുട്ടികൾക്ക് അത് ഇട്ട് കൊടുക്കാറുണ്ട്
ആഹ് അന്നല്ലേ അത് തന്നെ അവസാനമായി ചുക്ക്കപ്പി തരുന്ന അയോ അതിന് മുമ്പ് വേറൊരു സാധനമുണ്ട് പറയാൻ മറന്നുപോയി എന്ന് വെച്ചാൽ ഈ ശിരോധാര എന്ന് പറയുന്നന്ന് വെച്ചാൽ ഈ ഇങ്ങനെ എണ്ണ ഇങ്ങനെ നമ്മുടെ തലൽ ഇങ്ങനെ നല്ല തണുപ്പാ ആഹ് നെറ്റിലോട്ട് ഈ തുണി പോലെ എന്താണ്ട് വെച്ചിങ്ങനെ ഇറ്റിറ്റായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വീഴുന്ന പോലെ എണ്ണ ഇങ്ങനെ വീഴും അങ്ങനൊ ഒരു ഇതുണ്ട് ഒരു ചികിത്സാരീതിുണ്ട് എല്ലാം കഴിഞ്ഞ് കുളിച്ചിട്ട് വരുമ്പോഴേ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഈ മുടി ഇങ്ങനെ പുകക്കുന്നുണ്ട് നമ്മുടെ മുടി പുകയ്ക്കും മൂക്ക കൂടക്കെ ഇങ്ങനെൊരു പുക തര ആഹ് കുന്തിരിക്ക ഇട്ട് ആഹ് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അങ്ങനെയൊക്കെ ചെയ്ത് തന്നിട്ട് അവസാനം ആഹ് ചുക്ക് കാപ്പിയൊക്കെ തരുന്നത് ഞാൻ പിന്നെ അവരുടെ ഉൽപ്പന്നങ്ങളൊക്കെ വാങ്ങാറുണ്ട് വർഷത്തിലൊക്കെ വല്ലപ്പോഴുംൊക്കെ ഒരു ഒരു ദിവസമൊക്കെ ഞാൻ ഇങ്ങനെ പോവാറുണ്ട് ഈ കർക്കിടക അടുക്കുമ്പോഴ ആ സാധാരണ എല്ലാവാരും പോകുന്നത് എനിക്കിപ്പോ പോവാൻ തോന്നി കാരണം ഈ തോളിനൊക്കെ വേദനയ ഉണ്ടായ കൊണ്ട് പോകാൻ തോന്നിയൊണ്ട് അങ്ങ് പോയതാ വളരെ നല്ലതായിരുന്നു
ആഹ് ആഹ് ഇങ്ങനെയുള്ള ചികിത്സകളൊക്കെ വളരെ നല്ലതാണല്ലോ
ആഹ് ഈ മുടിയൊക്കെ പരിപാലിക്കാറുണ്ടോന്ന് വെച്ചാൽ മുടി വളരാനായിട്ട് എന്തെങ്കലുമൊക്കെ ചെയ്യാറുണ്ടോ അവിടെ
ആ മുടി വളരാണെന്ന് വെച്ചാൽ എനിക്കാണെങ്കിൽ ചെറുപ്പത്തി നല്ല മുടി ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ ആ സമയത്തൊന്നും നമ്മളത് സൂക്ഷിക്കത്തില്ലല്ലോ
അങ്ങനെ കൊറേശെ അപ്പോഴത്തേക്കും ആഹ് കൊറേയൊക്കെ കൊഴിഞ്ഞു മുടിയുടെ ഉള്ള് കുറഞ്ഞു പിന്നെ ന്നമ്മള് കു ഒക്കെ ആയിക്കഴിയുമ്പോ പിന്നെ നമ്മൾ ഈ മുടി ഒന്നും ശ്രദ്ധിക്കത്തില്ല രാവിലെ എണിക്കും മറ്റ നമ്മൾ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കും ഹസ് പിന്നെ ജോലിക്കടും വീട്ടു ജോലികളെയും നമ്മൾ നമ്മടെ കാര്യം ചിന്തിക്കതേ ഇല്ല അങ്ങനെ ഒരുപാട് മുടികൾ ഊരിപ്പോയായിരുന്നു പക്ഷെ ഇപ്പ ഞാൻ നല്ലായിട്ട് കെയർയ്യും കേട്ടോ ഇപ്പ
എന്റെയും അവസ്ഥ ഇത് തന്നാ കാരണം പണ്ടെന്ന് വെച്ചാ ഈ അമ്മ കാച്ചി തരുന്ന ഈ എണ്ണയൊക്കെ വെച്ചായിരുന്നു മുടി നല്ല പൊലെക്കെ സൂക്ഷിച്ചിരുന്നത് എന്ന് വെച്ചാ ആ എണ്ണ കയ്യൂനീ, കറ്റാർ വഴ, കറിയപ്പില എന്ന് ചെയ്യ വയലിൽന്ന് കിട്ട്ന്ന ചെല ചെടികളൊക്കെ ഉണ്ട് അതിന്റെക്കെ പേര് ആഔഷധ ചെടി അയ്ൻ്റെ പേരൊക്കെ ഞാനിപ്പോ മറന്നുപോയി അങ്ങനെള്ള ചെടികളൊക്കെ വെച്ച് നല്ലപോലെ എണ്ണ അച്ചും അതുപോലെ നെല്ലിക്കൊക്കെ ഇട്ട് നല്ല തണുപ്പായിരുന്നു പക്ഷെ ഇപ്പ അങ്ങനെ എണ്ണയൊന്നും കാച്ചാറില്ല അതൊണ്ടന്നെ ഈ മെഡിക്കൽ സ്റ്റോറിൽ കിട്ടുന്ന കൂട്ടുള്ള മ ഒരു എണ്ണ തന്നെ ഇപ്പൊ തേക്കുന്നത് പക്ഷെ ഞാൻ ഈ എട ക്കിടക്ക് ഈ മുടികയൊക്കെ നോക്കാറുണ്ട് കറ്റാർ വാഴ ഉലുവയൊക്കെ തലയിലൊക്കെ ഇട്ട് കാരണം താരനൊക്കെ മാറാനൊക്കെ നല്ലതാ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസം എന്ന വെച്ചാൽ ജോലിക്ക് പോകണ്ടാത്ത ഒരു ദിവസം മുടിയൊക്കെ നല്ല രീതിയിൽ സംരക്ഷിക്കുന്ന പോലെ എന്തെലുഒക്കെ ചെയ്താൽ ചെയ്യാറുണ്ട് അതാ ഞാൻ ചോയ്ച് അങ്ങനെക്കെ ചെയ്യാറുണ്ടോന്ന്
ആഹ് ഇപ്പൊ ഞാനും ഇപ്പൊ ഞാനും ശ്രദ്ധിക്കാറുണ്ട് പ്പൊ നമ്മുടെ കേശവൃദ്ധി എന്നൊക്കെ പറയുന്ന ചെടികളൊക്കെ ഉണ്ടല്ലോ നമ്മള് മൊബൈലിനതക് കാണല്ലോ അതൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് നട്ട് വളർത്തിയിട്ടുണ്ട് ഇപ്പം ഞാൻ ഇച്ചിരി സമയം കട്ടാലും എണ്ണ കാച്ചും ഞാൻ ഇതിന മുന്നേ നമ്മുടെ മീഷോ എന്ന് പറയുന്ന ആപ്പിനകത്ത്ന്നായിരുന്നു തലേപ്പറട്ട്ന്ന എണ്ണ കൊറെ ബുക് കീത് മേടിച്ചായിരുന്നു പക്ഷെ ആ എണ്ണ തലയി തേച്ച് പ്പൊ മുടിയെല്ലാം നരക്കാൻ തുടങ്ങി അന്നേര പിന്നെ അമ്മമാര് കാ ച്ച് വീട്ടി കാച്ചു തരുന്ന ആ എണ്ണയുടെ ഒരു ഗുണഒക്കെ നമ്മൾ ആ ഒരു സമയത്താണ് മനസ്സിലാക് അങ്ങനെ ഞാൻ പിന്നെ ഇവടെ വഴിയിലൊക്കെ പോയി ഈ പറഞ്ഞ കയ്യോനി, കറിവേപ്പില, ഉലുവ അങ്ങനെ ഈ കേശവൃതിയുടെ ചെടി, കരിഞ്ജീരകം ഇതെല്ലാം കൂടിപ്പെട്ട് വീട്ടിൽ എണ്ണ കാച്ചും അത ഇപ്പൊ കുട്ടികളുടെയും ഞങ്ങളെല്ലാം തേക്കും
ആ എനിക്ക് മനസ്സിലായി സത്യം പറഞ്ഞാ ഇപ്പൊ ഈ നമ്മുടെ ഈ ഫോൺ നമ്മളെ ഒത്തിരി സഹായി ക്കാറുണ്ട് അതുപോലെന്നെ ഉപദ്രവിക്കുന്ന കൂട്ടത്തിലുവാ ചെല സാധനങ്ങള്ൾ നമ്മളിപ്പോ കൊറേ സാധനങ്ങള്ൾ നമ്മടെ വെരൽത്തുമ്പിൽന്ന് പറയുന്ന പോലെന്നെ ഒത്തിരി സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നുണ്ട് ഈ ഫോൺ വഴി പക്ഷേ ഇതൊക്കെ നല്ലതാണോന്ന് നമ്മൾ ഉപയോഗി ച്ച് തൊടങ്ങുമ്പോ അറിയ അതൊണ്ട്‌ന്നെ ഈ ചർമ്മത്തിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ഉപയോഗിക്കാൻ എനിക്ക് പേടിയ പ്രത്യേകിച്ച് ഈ എണ്ണയൊക്കെ ഈ നമ്മളിപ്പോ ഫോൺ വഴിയൊക്കെ വാങ്ങിച്ചാലും അങ്ങനെക്കെ ഉപയോഗിക്കാൻ പേടിയാ പക്ഷെ ചെല ത് അത് ചെല പ്രത്യേക കമ്പനികൾടെയൊക്കെ ഉണ്ട് നല്ല മുടി വളരൂ ന്നൊക്കെ പറയുന്നേക്കാം എടക്ക് വെച്ച് ങ്ങനെ സ്പ്രേ പോലെ ചെയ്യുന്ന ഉത് ഒരു തുണ്ടായിരുന്നു അത് ആ അത് ഞാൻ വാങ്ങിച് ഉപയോഗിച്ചു ആദ്യഒക്കെ നല്ലപോലെ മുടി വളർന്ന് പിന്നെ കൊറച്ച് നാൾ കഴിഞ്ഞപ്പോ പൊഴിയാൻ തൊടങ്ങി നല്ല പോലേ ആ മുടി ഒഴിയാൻ തൊടങ്ങി അപ്പൊ എനിക്ക് പേടിയ അങ്ങനെള്ളുത് ഇപ്പൊ അതുകൊണ്ട്ന്നെ ഒന്നും യ്യാറില്ല ഇങ്ങനെയൊക്കെ ഉം നമ്മടെ ഈ വീട്ടിൽ കിട്ടുന്ന ഈ ഇങ്ങനെയുള്ള സാധനങ്ങൾ എന്ന് വെച്ചാൽ ഈ കറിയെ പ്പിലയും, ഉലുവയും, ബ്രഹ്മി ന്നൊക്കെ പറയൂല്ലോ അതൊക്കെ ഈ പറമ്പിലൊക്കെ ഒത്തിരിയുണ്ട് അതൊക്കെ ഇങ്ങനെ വാങ്ങിച്ച് എല്ലാം കൂടെ അരച്ച് നല്ലപോല തലൽ തേച്ച് ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ നല്ലപോലെ കുളിക്കും ന്നൽ തലക്ക് നല്ല തണുപ്പാത് അങ്ങനെയൊക്കെ ചെയ്യുന്നത്
ആ ഞാൻ പിന്നെ വടെ ചെമ്പരത്തിയിട്ട് താളിയെനെത്തും താളി നമ്മള് ചെമ്പരത്തി വത്തി യും ചെമ്പരത്തീടെ പൂവും എലയും അയ്ന്റെ കൂടെ കൊറച്ച് സവാളയും കൊറച്ച് കൊറച്ച് ഉലുവാപ്പൊടിയും എല്ലാം കൂടി ഇട്ടിട്ട് മിക്സിയുടെ ജാറിനകത്തിട്ട് നല്ല പോലെ പേസ്റ്റ് പോലെ അങ്ങരക്കും അഹ് നല്ലതാട്ടാ താരൻ പോവാനും നല്ലതാണ് നമ്മടെ തലക്ക് നല്ല തണുപ്പു ആണ് ഞാനാണെങ്കിൽ അത് ഉണ്ടാ ക്കി ഫ്രിഡ്ജിലങ്ങ് വെച്ചേക്കും അപ്പം ആഹ് ഒരാഴ്ചയില് രണ്ട് മൂന്ന് വട്ടം ഒക്കെ യൂസ് ചെയ്യും അത് അന്നേരം നല്ല രീതിക്ക് മുടി കിളിക്കും
ആഹ് ആണാണ് ഞാനും പണ്ട് ചെയ്തിട്ടുണ്ട് ഈ ചെമ്പരത്തീടെ താളിയൊക്കെ ഒത്തിരി നമ്മുടെ മുടി കഴുകാനും എല്ലാം ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മടെ ഈ വീട്ടില് വെക്കുന്ന പല സാനങ്ങളും നമുക്ക് പല രീതിയിലും നമ്മടെ മുഖത്തായാലും എല്ലാം ഇട കണ്ണിന് ചുറ്റുള്ള കറുപ്പ് മാറാനായിട്ട് നമ്മടെ വീട്ടിലുണ്ടാകുന്ന നമ്മടെ വീട്ടില് ഉണ്ടാകത്തില്ല ചിലരേ കൃഷി ചെയ്യത്തുള്ളു അല്ലാതെ നമ്മള് വാങ്ങിക്കുന്ന ഉൾ ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ അതിൻ്റെ നീരെടുത്തിട്ട് ആഹ് നീരെടുത്തിട്ട് കണ്ണിന് താഴെ ഉള്ള കറുപ്പ് മാറാനൊക്കെ വെക്കും അങ്ങനെ നമ്മടെ ചർമ്മ രോഗങ്ങളൊക്കെ മാറാനും നമ്മടെ ചർമ്മത്തെ സംരക്ഷിക്കാനും കൊറേ കാര്യങ്ങളൊക്കെ നമ്മക്ക് തന്നെ ചെയ്യാവുന്നതേ ഒള്ളൂ ഇങ്ങനൊക്കെ കൊറേ ഒണ്ട് അതുപോലെ പ ഈ ബീട്രൂട്ട് ഒണ്ടല്ലോ അതെടുത്തിട്ട് നമ്മള് ചുണ്ടിലൊക്കെ തേക്കാറുണ്ട് ഈ ചുണ്ടിൻ്റെ കറുപ്പ് ഒത്തിരിയൊള്ളവർക്ക് അത് മാറാനും അങ്ങനൊക്കെ കൊറേ കാര്യങ്ങള് ചെയ്യാറുണ്ട്
ആഹ് ഇവിടെ ഇവിടെയാണെങ്കി എൻ്റെ മോക്കാണെങ്കി മേത്തൊക്കെ ഒരു സമയം ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് കൊതുകുകളുണ്ട് ഈ മഴയായപ്പോ ചെടികളൊക്കെ ഒത്തിരി വളർന്നപ്പം അങ്ങനെ ഈ ചെ കൊതുകുകള് കുത്തി കുത്തി മോൾ ടെ മേഹം ദേഹത്തെല്ലാം അങ്ങ് നല്ല കണക്കങ്ങ് തടിച്ചായിരുന്നു അന്നേരം ഈ പറഞ്ഞ കണക്ക് കസ്തൂരി മഞ്ഞളും വേപ്പും കൂടെ ഇട്ട് വെള്ളം തെളപ്പിച്ചായിരുന്നു ഞങ്ങളവളെ കുളിപ്പിക്കുന്നത് അതിട്ട് കുളിപ്പിച്ച് ആഹ് അതെ അത് ട്ട് കുളിപ്പിച്ച എന്റെ കുഞ്ഞിന്റെ എല്ലാം മാറി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ആഹ് അവക്ക് പ്രത്യേകിച്ച് അവളൊരു ഇരു നിറാണ് കേട്ടോ അങ്ങനെ അതീനൊ ക്കെ അവടെ നിറത്തിനായാലും കൊറച്ച് വ്യത്യാസം വന്നു അത് കണക്കന്നെ ആഹ് അസുഖത്തിന് അത് നല്ല രീതിയിൽ അവൾടെ ശരീരത്തീന്ന് മാറുകയും ചെയ്തു
ആണ് ആണ് എന്റെ അനിയത്തി എപ്പോഴും ഉപയോഗിക്കുന്നതാ ഈ കസ്തൂരി മഞ്ഞള് പക്ഷെ ചിലർക്കത് പിടിക്കത്തില്ല ഞാന് എനിക്ക് മുഖക്കുരു വന്നപ്പോൾ ആ കസ്തൂരി മഞ്ഞങ്ങള് ഇട്ടപ്പോ എനിക്ക് മുഖക്കുരു കൂടി ചെലർടെ ചർമ്മത്തിന് അത് പിടിക്കത്തില്ല എനിക്ക് എടക്ക് വെച്ച് ഒത്തിരി മോക്കുരു വന്ന് അങ്ങനെ ഞാനത് മാ മാറും മാറും എന്ന് വെച്ചിരുന്നിട്ട് പാടായി തൊടങ്ങിയപ്പോ പിന്നെ ഞാൻ ഒരു ഡോക്ടറിനെ കണ്ടിട്ട് പിന്നെ അവര് തന്ന മരുന്നുകളാ ഇട്ടത് പക്ഷേ ഈ മഞ്ഞളും ഒക്കെ നല്ല പോലെ ഈ ചെലർക്ക് നല്ല നമ്മടെ ഈ ഏഹ് ത്വക്കിന് നല്ല രീതിയിലുള്ള നെറം കിട്ടുന്നതായിട്ട് പലരും പറഞ്ഞറിയാം എന്നാ പിന്നെ ശരിയടാ ഞാൻ പിന്നെ ഒരൂസം വിളിക്കാം
ആഹ് ശരിയടാ